എന്താ
പണി എന്താ വീട്ടിലഓരോരോ കാര്യങ്ങള് ഇനിയിപ്പോ പിന്നെ എന്താ പറയാ അടിച്ചവരലും തുടക്കലൊക്കെ കടക്കണ്
ആഹ് ആഹ്
ഞാനേ ഞാൻ വിളിച്ചത് പറ നിന്റെ നാത്തൂറെ കുട്ടിക്ക് ട്യൂഷന് ചേരണംന്ന് പറഞ്ഞിരുന്നേ
ആഹ് ആഹ് ഏത് വിഷയ എടുക്കുന്ന ആഹ ആഹ് ആഹ് ഇംഗ്ലീഷ് ബേസ് കഴിച്ച അക്ഷരങ്ങളൊന്നും അറീല.
അക്ഷരങ്ങൾ അറിയാ ആൾക്ക് കൂട്ടി വായന അറിയില്ല നമ്മള് ഇപ്പോ അക്ഷരങ്ങള്ൾ വൗവൽസ് ഒക്കെ വരുമ്പോ നമ്മള് ഉച്ചാരണം മാറു അല്ലോ യൂ എന്നുള്ളത് നമ്മൾ അമ്പ ർല അങ്ങനെയൊക്കെ പറയുമ്പ പെട്ടന്ന് ആള് യു പറഞ്കാണ്ട് പറയും പക്ഷെ അമ്പർല അങ്ങനൊന്നും പറയാൻ അറിയില്ല.
ആഹ് മനസ്സിലായി അത് നമ്മള് ഫസ്റ്റ് തന്നെ എന്താ ബേസിക് ആയിട്ട് എടുക്കേണ്ട വെരും.
ആഹ് അങ്ങനെ തൊടങ്ങണ്ടി വരുല്ലേ? ആഹ് എങ്ങനായാലും അതെ ഏതായാലും എടുക്കണംന്ന് പറഞ്ഞിരുന്നു അ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരാളെ അറിയാം അങ്ങനെ എട് ത്തൊട്ക്കലിണ്ട് അപ്പ ഞാനൊന്ന് ചോയിച്ചു നോക്കട്ടെ എന്നിട്ട് ചെയ്യാ
ഏത് ക്ലാസ്സാ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണോ?
ആഹ് ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്.
ആഹ് മദ്രസ് പഠിക്കുന്നിണ്ടോ?
മദ്രസ്സ പോണിണ്ട്. അപ്പ തന്നെ ഞമ്മക്ക് വേറെ എവിടെലും പറഞ്ഞ് അയ്ച്ച്ങ്ങാണ്ട് ചെയ്യിക്കാനിള്ള ടൈംമൊന്നും കിട്ടൂലേയ്. രാവിലെ ഏഴരക്ക്‌ ആള് സ്കൂള് പോവും.
ആഹ് ആഹ് ഏഴരക്ക്‌ ലേ
ആഹ് ഏഴരക്ക് പോവും പിന്നെ ഒരു രണ്ട്മണിയാവുമ്പ തിരിച്ച് വെരും. പിന്നെ അയിന്റെ എടെല് ഒരു നാലേ മുക്കാൽ വരെ ഒര് ടൈമേ കിട്ടൊള്ളൂ നാലേ മുക്കാലിന് അവർക്ക് മദ്രസ വേണം.
ആഹ് മദ്രസ് നാലേമുക്കാലിനാ?
നാലേമുക്കാലിന് അത് മദ്രസ് കിട്ടാത്തത് കൊണ്ട് ട്യൂഷനോ മദ്രസിന് ട്യൂഷൻ അങ്ങനാക്കിക്കാ ഒരു ഉസ്താദിനെ വെച്ചിട്ട് ഓല് കൊറച്ച് കുട്ടികള് അങ്ങനെ ട്യൂഷൻ ആക്കിക്കാ രാവിലെ ഇങ്ങനെ സ്കൂളി പോണ കുട്ട്യാക്ക്.
ആഹ്. ഇതാണ് പ്രശ്നം ലെ ഈ മദ്രസ് പഠ് പഠിക്കി‌ന്ന കുട്ട്യാക്ക് സ്കൂള് പോണ്ടത് കൊണ്ട് അവര് രാവിലെ പോവൂലാ ലെ.
ആഹ് ഇല്ലേയ് പിന്നെ വൈകുന്നേരം ആഹ് ഓൽക്ക് ടൈം ഇല്ലല്ലോ പഠിക്കാ ഇരിക്കാൻ ഇള്ള ടൈംമില്ല അതാ പൊറ ങ്ങൊന്നും പറഞ്ഞേക്കാൻ പറ്റില്ല അപ്പൊ ത്തിഞ് പറഞ്ഞയക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓൺലൈൻ കൂടെ ഫോണില് അതായാലും ഇണ്ടാവും ഇങ്ങനെ ത്ത് കൊട്ക്കണത് ഞാനൊന്ന്
ഇതാ നല്ലത് കാരണം എത്രോ കുട്ടികള് ഇങ്ങനെ വെര്ന്ന്ണ്ട് ഈ എന്താ ഇമ് സ്കൂ മദ്രസ പോകുന്ന സമയത്തന്നെ ചെൽപ്പോ മദ്രസെല് രാവിലെ എണീക്കാൻ മടിയുള്ള കുട്ടികള് ഇണ്ടാവും മദ്രസ ചേരാതെ നിക്ക്‌ന്ന് പക്ഷെ ഈ മദ്രസ ട്യൂഷനും കൂടെ മദ്രസ് ഇതും കൂടെ അറിയണല്ലോ നമ്മള് സ്കൂള് മാത്രം പഠിച്ച്ട്ട് കാര്യില്ലല്ലോ
കാര്യം ഇത് സ്കൂളിൽ മദ്രസ ഒക്കെ ഇണ്ട് പക്ഷെ പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്നും ഇപ്പ സ്കൂളില് മദ്രസല് ഓല് പറഞ് കൊട്ക്കൂലേ
ആയി നമ്മള് മദ്രസില് പഠിക്ക്‌ന്ന പോലെ ആവൂലല്ലോ?
ഇല്ല.
ഇസ്ലാമിക പരമായി ട്ടറിവ് വേ
ആഹ് കൂട്തല് അറിവുകള് കിട്ടണെങ്കി അതിന് മദ്രസി തന്നെ പോണം.
അ അന്നെ ഓര് നിസ്കരിക്കാൻ പഠിക്ക നിസ് ക്കരിക്കാനൊക്കെ അറിയണെങ്കിലന്നെ നമ്മള് ഒര് ഉസ്താദ് മദ്രസിന്ന് പറഞ് കൊട് ത്താലല്ലേ മനസ്സിലാവുള്ളു പിന്നെ എന്താ ഈ കുട്ടികളൊക്കെ രാവിലെ സ്കൂളില് പെട്ട് ട്ടെന്ന് പോണ്ടത് കൊണ്ടാണി ഈ മദ്രസ് ഒഴിവാക്കി
ഇങ്ങനെ ആഹ് ഒഴിവാക്കി പോണത് അപ്പ പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞു അപ്പ ഇന്നോട് ആ ത്യം പറഞ്ഞ മദ്രസ് നമ്മക്ക്‌ ഓലൈൻലിലാക്കാം കാരണം അപ്പ മദ്രസ് ഓൺലൈൻലിലാക്കിറ്റ് അത് കുട്ട്യാക്ക് ബുദ്ധിമുട്ടാവും ഉസ്താദ്മാര് നിന്ന് ചെയ്യ്ന്നൊക്കെ ഈ നിസ്കാരം കാര്യങ്ങളൊക്കെ ഓല് കാണിച്ച് കൊട്ക്കണ പോലെ ഇപ്പ ഈ ഫോണില് ക ചെലപ്പ ഓൽക്ക്‌ പടിഞ്ഞോ ൾണംന്നില്ല
ആഹ് അത് തന്നെ
മദ്രസില് ആള് രണ്ടാംക്ലാസിലാണ് സ്കൂളില് ഒന്നാം ക്ലാസിലെത്തിട്ടൊള്ളേ
ആഹ് ഈ മദ്രസില് പിന്നെ എന്താ ഉസ്താദ്മാര് കാണിച്ച് കൊട്ക്കുംവേണം പിന്നെ അവരെക്കൊണ്ട് ചെയ്യ്
ചെയ്യിപ്പിക്കും ആഹ് ഇതിപ്പോ ഫോണില് ഓല് വീഡിയോ എട്ത്ത് വിട്ടാമതി തിറയും വീഡിയോ എട്ത്ത് വിട്ടാമതി എന്ന് പറയും ഓൺലൈനില് മദ്രസില് അതുപോലെ എങ്ങനെലുക്കെ ചെയ്തിട്ട് വീഡിയോ എട്ത്ത് വി ട്ടാലും ഓല് പറയും ആഹ് കൊഴപ്പല്ല നന്നായിക്ക്‌ണ് ഇഞ്ഞി കൂടതല് ചെയ്താമതിട്ടൊ അതേപോലെ ചെയ്യാം മദ്രസിന്ന് എന്ന് പറയുമ്പോ ഉസ്താദ് ഒപ്പം നിർത്തിയിട്ട് ചെയ്യിപ്പിക്കും
ആഹ് മദ്രസില് ഒപ്പം നിർത്തി ചെയ്യിപ്പിക്കും ചെ ഈ കുട്ടികളെകൊണ്ട് തന്നെ സ്വന്തായിട്ട് ചെയ്യിപ്പിക്കും. അപ്പതന്നെ അവര് പഠിക്കുള്ളൂ ആഹ് അത് തന്നെ
അപ്പൊ പിന്നെ അത് വിചാരിച്ചിട്ടാണ് എങ്ങനെ ട്യൂഷനാക്കാം മ്മ് ഇത് ഇംഗ്ലീഷിന്റെറത് ഏതായാലും ട്യൂഷന് കൊടുക്കാ അല്ലാ ഇനിയിപ്പോ എതായാലും ഇങ്ങനെ മദ്രസ് ഇങ്ങനെ പോയിക്കോട്ടെ വിചാരിച്ചത് അപ്പൊ അത് എ എത്ര ടൈമിന്റെ ക്ലാസ്സാ എന്താന്നൊക്കെ
ടൈം എങ്ങനെയാ കൊട്- കുട്ടികൾക്ക്‌ ഞ ഞാൻ എടുക്കുന്നത് ഓരോ സമയം എങ്ങനെയ അങ്ങനെ നോക്കിട്ട എടുക്കുന്നത് രാവിലെ എന്തായാലും പറ്റൂല ഒരു വൈകുന്നേരം അഞ്ച് മണി അഞ്ച് മണി മുതലാണ് ക്ലാസ് എടുക്കുന്നെ
ആഹ് നാലേമുക്കാലിന് ഇവൻ മദ്രസെ പോയി വന്നാല് ആള് തിരിച്ചു വരുമ്പോ ആറേ കാലാണ്
ആഹ് അപ്പൊ ഉം എത്ര മണിക്ക് ഇങ്ങള് പറഞ്ഞ ടൈമില് നോക്കാം
ആഹ് ഞാന് വിചാരിച്ചിക്കണത് ഒരു ഏഴ് മണിയൊക്കെ ആ ടൈമില് പഠിക്ക- ഒക്കരിക്കുന്ന ടൈമാണ് ഓന് സ്കൂളത്തേക്കെ തൽക്കാലം സ്കൂള് വിട്ട് വന്നേടെ സ്കൂള് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയത് തീർത്തിട്ട്- ഏഹ് ആ സമയത്ത് പിന്നെ കൊറച്ച് ഇത് എത്ര സമയം ഉണ്ടാവും അ-
ഒരു മണിക്കൂർ ക്ലാസ് ആണ് ഒരു മണിക്കൂർ ക്ലാസ്
ആഹ് ഒരു ഏഴ് മണിക് തൊടങ്ങി എട്ട് മണിക്കൊക്കെ നിർത്തിട്ട് പിന്നെ മ മദ്രസ്ഥ ഒന്ന് വായിച്ച് വിടാനൊള്ള ടൈമേ കിട്ടുള്ളു എന്നാലും സാരമില്ല ഒക്കെ ഇപ്പൊ കൊടുക്കണ്ടേ ഇപ്പയുള്ള കുട്ടികളക്കെ നല്ലോണം അവർക്കൊക്കെ അറിയാം അപ്പൊ ഇവന് മാത്രം ഇങ്ങനെ ബായ്ക്കി നിക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണെ
ആ അത് തന്നെ
എല്ലാതും കുട്ടികളും നല്ല ഇതിൽ പറയും ഗ്രൂപ്പിൽ വിടുകയാണെങ്കിലുക്കെ കുട്ടികൾ നല്ല ഉഷാറില് - പറയണുണ്ട് ഇയാക്ക് മാത്രം ഇത് വെയ്ക്ക്ണില്ല
അത് എന്നാ അത് അക്ഷരങ്ങൾ മെയിനയിട്ട് നമ്മള് ഇംഗ്ലീഷ് പഠിക്കണങ്കീലെ അതിന്റെ അക്ഷരങ്ങളെ- ഏതൊക്കെയ എന്തൊക്കെ പിന്നെ ആൽഫബെറ്റ്സ് ഇതെല്ലാം പഠിക്കണം കുട്ടികൾക്ക് ബേസിക്- സിക് അയിട്ടള്ള ക്ലാസ് കൊടുത്താലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ ഇപ്പൊ എഴുതിട്ട് കൂട്ടി വായിക്കാൻ തന്നെയാണെങ്കിലും - എന്താ ചെയ്യേണ്ടേ ഈ അക്ഷരങ്ങള് നല്ല പഠിക്കണം
പഠിക്കണം ആഹ്
അത് നല്ലവണ്ണം പഠിച്ച് അത് വായിപ്പിക്കണം ഓരോ ചെറിയ ചെറിയ വേഡ്സ് എഴുതി എഴുതിട്ട്- എന്താ പറയാ അവർക് എഴുതാൻ കൊടുക്കുക നമ്മള് എഴുതി കൊടുകും ചെയ്യാം അങ്ങനെ- കൊറ കൊട് കൊറെ എഴുതിട്ടേ പഠിക്കുള്ളൂ അപ്പ എല്ലാരും ഫസ്റ്റ്- ഇപ്പൊ നമ്മളാണെങ്കിലും ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോ ഫസ്റ്റ്- എന്താ എല്ലാം പഠിക്കൊന്നും ഇല്ലല്ലോ എങ്ങനെ- ആഹ്
ആഹ് അത് തന്നെ അപ്പൊ അത് വിചാരിച്ചിട്ടന്നെ ഇപ്പ ഇങ്ങനെ ആക്കാന്ന് വിചാരിചെക്ക്ന്നത്
ഉം
ടു ടു എത്രത്തോളം ഇരിക്കുന്നൊന്നും അറില്ല ഏതായാലും നോക്കിയോക്ക ആൾക്ക് ഇഷ്ടയിക്കഴിഞ്ഞാൽ പിന്നെ ഇ ക്കെ ചെയ്യോ പിന്നെപ്പോ വെറും ക്ലാസ് മാത്രല്ല ന്റെടയിൽ ഇങ്ങള് ഫുള്ള് ക്ലാസ് ആയിട്ട് മാത്രംല്ല ല്ല ഓലോട് എല്ലാം ചോയ്ച്ചാറിയ ഇതാക്കക്കെ ചെയത് അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടല്ലേ ക്ലാസ് ഒക്കെ ഉണ്ടവുക
ആഹ്തന്നെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ക്ലാസ് ഉണ്ടാവാ
ആഹ അപ്പൊ പിന്നെ കുട്ടികൾക്കും വലിയ മടുപ്പന്നും വെരൂലാ വെറും സീരിയസ് ആയിട്ട് പഠിപ്പിക്കല് മാത്രം ആവുപോളാണ് കുട്ടിയെക്കുന്നെ അത് പെട്ടെന്ന് മടുത്ത് പോവാ
ആഹ് അതന്നെ
ഏതായാലും ഞാന് ഓലോട് പറയട്ടെ ഇങ്ങനെയൊക്കെ
ആഹ് മുന്നേ വേറെ വേറെ ട്യൂഷൻ അല്ല വേറെ ട്യൂഷന് എടെത്തിണ്ടോ
ആഹ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഒരു പതിനഞ്ച് ദിവത്തെ ക്ലസ്തേപോലെരു ഇരുന്നൂറ്റ തൊണൂറ്റമ്പ രൂപക് ക്ക്റഞ്ഞാടെ അങ്ങനെ ഒരു ഇതുണ്ടരപ്പോ സമയത്ത് വെക്കേഷനി ഞാന് ഒന്ന ആക്കിനി അത് പോലെ ടീച്ചറ് നല്ല തമാശൊക്കെ പറഞ് കുട്ടികള അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനൊക്കെയെപ്പോ പിന്നെ ആൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെയായിരുന്നു പഠിക്കാൻ പക്ഷെ അത് തോന്നന്നില്ല പതിനഞ്ച് ദിവസത്തെ ക്ലാസ് അല്ലേ
ആഹ്
അത് കയിഞ്ഞ് പെരുന്നാളും ഒക്കെ കൂടെ അതിന്റെടയിൽ കൂടെ ഒക്കെ ആയിട്ട് കുറെ ലീവ ആയി അപ്പൊ ക്ലാസ്സ് ഫുള്ളൊന്നും കിട്ടിയില്ല
ആഹ അങ്ങനെ
ഉം വിരുന്നോക്ക് തൊക്കെകുമ്പോ പിന്നെഈ ഇവിടെ ഇ ങ്ങനെ നിക്കുമ്പോ പറ്റും നമ്മൾങ്ങട്ടുംങ്ങോട്ട തിരിച്ച കഴിഞ്ഞാ കുട്ടികളെ കയ്യിന്ന് പോയാ പിന്നെ കിട്ടുല്ലല്ലോ ഒരു കളിക്കാനും ഇതിനും നിന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിനന്നും സമയത്ത് കിട്ടൂല
ഉം
ഇതങ്ങനെ ഫീസ് ഒക്കെ എങ്ങനെ വരിക മാസത്തില
ഫീസ് ഫീസ് മാസമാണ് ഫീസ് വരുന്നത് ആഹ് ഇംഗ്ലീഷ് എടുക്കുന്ന എടുക്കാൻ ഞാൻ മേടിക്കുന്ന ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെയ മേടിക്കുന്നത്
ആഹ ക്ലാസ് അനുസരിച്ചാവൂല്ലേ
ആ ക്ലാസ്സ് നമ്മള് എന്താ മുപ്പത് ദിവസം ക്ലാസ് ഒരു മാസം ക്ലാസ്സ് എടു ത്ത് കഴിഞ്ഞിട്ടേ ഫീസ് മേടിക്കുള്ളൂ ഇപ്പൊ ലീവ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ലീവ് ആണെങ്കിൽ വേറെ ദിവസം എടുത്ത കൊടുക്കും എന്നാല മുപ്പത് ദിവസം ക്ലാസ് എടുത്താല് മാത്രമേ ഫീസ് അങ്ങനെ മേടിക്കുള്ളൂ
ആഹ്
ഉം ഉം
ഹോംവർക്ക്ക്ക ഒക്കെ അതൊക്കെ ചെയ്യാൻ സഹായിക്കോ അതോ അതക്കെ നമ്മൾ ആല്ലാതെ ചെയ്യേ
അല്ല ഹോം വർക്ക് ചെയ്യാന് വർക്ക് എന്നും ചെയ്യാൻ കൊടുക്കും വീട്ടന്ന് ചെയ്യാന് എന്നും കൊടുക്കും പിന്നെ ഹെൽപ് ചെയ്യും ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും ഇംഗ്ലീഷ് പഠ പഠിക്കുന്ന ഇതേപോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക് ഞാ എടുത്ത് കഴിഞ്ഞു ഒരു ഇതേപോലെ ബേസിക് ആയിട്ട് ഒരുഓരോ കുട്ടിക്ക് എന്താ ഒന്നും അറിയില്ല ഈ അക്ഷരങ്ങൾ അറിയാം അതുപോലെ ഈ വേർഡ്സ് എഴുതുമ്പോ അതൊന്നും അറിയില്ല
അത് ടീച്ചർമാരിങ്ങനെ പറഞ്ഞു പോകുന്നല്ലാതെ ഇവർക്ക് എന്താ എഴുതണ്ടന്നറില്ല ബോർഡുമെഴുതി കൊടുത്ത അതുപോലെടുതെയ്‌തും അതല്ലാതെ ടീച്ചർ പറയുമ്പോ അതുപോലെ എടുത്ത്ഴുതന്ന അപ്പക്ഷരങ്ങൾ എഴുതും അപ്പൊ ഞാൻ അപ്പൊ പറഞ്ഞ പോലെ തന്നെ അമ്പർല എന്നൊക്ക പറുമ്പോ ആ അമ്പർല എഴുതുമ്പോ പ്പോ ഏതാ എഴുതാ അപ്പൊ ഓൽ വേഗ 'എ' ന്ന് എഴുതി വെക്കും.
ആഹ് അതെന്താന്നറിയൊ അങ്ങനെ വരുന്നത്? നമ്മള് ബേസിക്കായിട്ട് അക്ഷരങ്ങളില് ഫസ്റ്റ് ഇംഗ്ലീഷ് അക്ഷരമാല പഠിക്കണം. നമ്മള് മലയാളം മലയാളം എന്തെങ്ങനെ വ വായിക്കുന്നതും പറയുന്നതും. അത് നമ്മള് നല്ലോണം സംസാരിക്കുന്നുണ്ട്. മലയാളം നല്ലോണം സംസാരിച്ച് നമ്മളെന്നും എന്താ അങ്ങനെ ആയ
ആഹ് മലയാളം ഞമ്മളെപ്പഴും കേക്കും സംസാരിക്കോം ചെയ്യണതാണ്.
അപ്പ അതുപോലെ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം. ഇംഗ്ലീഷില് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നാ മാത്രേ ഇങ്ങനെ കൂട്ടി വായിക്കാനൊക്കെ പറ്റുള്ളൂ. അ ക്ഷരങ്ങള് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്, അതുപോലെ വവ്വൽസ് ഏതൊക്കെയാണ് ആൽഫബെറ്റ്സ് അങ്ങനെ ആൽഫബെറ്റ്സിലെ എല്ലാം പഠിക്കണം. സ്മോൾ ലെറ്ററ് ആണെങ്കിലും അതുപോലെ ക്യാപിറ്റലാണെങ്കിലും പിന്നെ ചെറിയ വേഡ്സ്, പിന്നെ കളേഴ്സ് അങ്ങനെ ഓരോ രോ ഓരോന്ന് പഠിക്കാന്ണ്ട്. ചെറിയ കുട്ടികൾക്കാവുമ്പോ ഇപ്പ എല്ലാ കളേഴ്സും അറിയൂല്ല അത്പോലെ ആഹ് ഫ്ലവേഴ്സിന്റെ നെയിം പഠിക്കാന്ണ്ട്. അത്പോലെ അനിമൽസ് ഫ്രൂട്ട്സ് അത്പോലെ ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പൊ മുന്നേ വന്ന കുട്ടികൾക്കൊക്കെ ഇതേപോലെ പഠിപ്പിച്ചു കൊടുത്ത്. ഓൽക്ക് ഇപ്പ നല്ല പോലെ എന്താ പ ഇംഗ്ലീഷ് സംസാരിക്കാനാണെങ്കിലും അത്പോലെ എന്താ ചെറിയ ചെറിയ വേഡ്സാണെങ്കിലും വേഡ്സ്ണ്ടാക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ പഠിച്ചിട്ട്ണ്ട്.
ആഹ് ഇവിടെ ഒന്നാമത് എന്താണ്ടായെച്ചാല് ഇവന് ഞാന് ഈ ഖുറാൻ പ്രീ പ്രീ സ്കൂളിലാ ആക്കിയത്. അപ്പൊ അവിടെ ഇവര് പ്രധാനമായിട്ട് നോക്കിയത് ഖുറാനും അറബിക്കും ആണ്. അറബിക്ക് ആള് ഉഷാറാ. വേഗം മുസായിഫ് ഇപ്പൊ ഒന്നാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ. പക്ഷെ ആള് നല്ല ഉഷാറായിട്ട് ഓതും. അതുപോലെ അറബി അക്ഷരങ്ങളൊക്കെ ആൾക്കറിയാം. പക്ഷെ ഇംഗ്ലീഷും എഴു ത്തൊക്കെ ഇവർക്ക് കൊറച്ച് ഡിലേ ആയി.
ആഹ്
അത് വല്ലാതെ ഇവര് ശ്രദ്ധിച്ചില്ല.
ഉം ഉം
അതുകൊണ്ട് അങ്ങനെ പറ്റി പോയ പ്രശ്നാണ്. സാധാ എൽ കെ ജി, യു കെ ജ കുട്ടികള് ഇപ്പോ എന്റെ നാത്തൂന്റെ കുട്ടി ഓന്റെ കൂ ടെയുള്ളന്നേണ് പെൺകുട്ടിയാണ്. ആള് ഉഷാറായിട്ട് എഴുതും വായിക്കൊക്കെ ചെയ്യും.
അല്ല ചെല മക്കക്ക് ചെല മക്കക്ക് ഒരു വട്ടം പറഞ്ഞ് കൊടുത്താ മനസ്സിലാവും. ഏഹ് പക്ഷെ ചെല കുട്ടി കൾക്ക് കൊറേ പറഞ്ഞാലും മനസ്സിലാകാൻ കൊറച്ച് ബുദ്ധിമുട്ടേയ്ക്കും. പക്ഷെ ഓര് പഠി ച്ചയിഞ്ഞാ പിന്നെ ഓര് മറക്കൂല. ഓര് നല്ല പോലെ പഠിക്കേം ചെയ്യും.
ഖുറാനും ഹിഫ്ളും അതൊക്കെ ഓള് പഠിച്ചതൊക്കെ ആള്ക്ക് ഓർമ്മയ്ണ്ട്. പക്ഷെ ഇംഗ്ലീഷ് കൊറച്ച് ആൾക്ക് ടഫാ. മലയാളം അതുപോലെ തന്നേയിരുന്നു. അതിപ്പോ കൊറേ ചിഹ്ങ്ങള് വെച്ച് വായി ക്കുമ്പെ ചെറിയേ ബുദ്ധിമുട്ടാ. പക്ഷെ എന്നാലും അത് ഒപ്പിച്ച് പോകും. മലയാളം എനിക്ക് ഇംഗ്ലീഷിന്റെ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല.
ഇപ്പൊ എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് എന്താ പറയാ എല്ലാം അറിയാം. ഇംഗ്ലീഷ് എല്ലാം അറിയാംട്ടോ. എല്ലാം കണ്ടാല് എല്ലാം മനസ്സി ലാക്കും വായിക്കോം ചെയ്യുന്നുണ്ട്. പക്ഷെ എഴുതാനൊന്നും അറിയുന്നില്ല എഴുതാൻ കിട്ടുന്നില്ലാത്തൊരു പ്രശ്നം. നല്ല പഠിക്കുന്ന ഒരു കുട്ടി. എഴുതാനയിന് കിട്ടുന്നില്ല.
ആ ആ ചെല കുട്ടികൾക്ക്ക്കങ്ങനെ ചെല കുട്ടികൾക്ക് ചിലവർക്ക് വായിക്കാൻ അറിയില്ല ചിലവർക്ക് കണ്ടാൽ മനസ്സിലാവൂല്ല ചെലർക്ക് ക്ക് എഴുതാൻ അറിയില്ല ഇയാൾക്ക് എഴുത്ത് കുറച്ച് പാക്ക് കാണ് അതുപോലെ തന്നെ ഈ വായനതന്നെ ഞാൻ ഈ കൂട്ടി വായന കുറച്ച് പ്രശ്നാണ്
ആഹ്
ഏതായാലും ഞാന് ഒന്ന് ചോയിച്ചിട്ട് പറയട്ടില്ലേ എന്നിട്ട് ആ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിട്ട് ഒന്ന് പറയാം ആഹ് ശരി എന്നാ
ആഹ് ആഹ്
മന്താ